ഹലോ
ആഹ്‌ എന്തക്കെണ്ട് സുഖല്ലേ?
ഞാ സുഖാണ്.
ആഹ്‌ ഫുഡൊക്കെ കഴിച്ചോ? നല്ല വിശേഷം സുഖവാണ് മ്. എന്ത് സ്പെഷ്യൽ എന്തായലൊക്കെ ഉണ്ടാക്കുവോ
സ്പെഷ്യലോ സ്പെഷ്യല് ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും
ബിരിയാണി ഉണ്ടാക്കൂല്ലേ അല്ല പിന്നെ പായസം അങ്ങനെയൊക്കെ ഇഷ്ടമാണോ?
ആ പായസം ആ പായസൊക്കെ ആ ഇഷ്ട്ടാണ്. ങ്ങള് മായസണ്ടാക്കോ?
ഞാന് അതായത് ഇങ്ങനെ ഏ ഇപ്പോ നമ്മള് ഈ ഷോപ്പിലൊക്കെ കിട്ടൂലേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അട അങ്ങനെ അ ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാതെ ഒന്നുണ്ടാക്കൂല
ആഹ്‌ പെട്ടെന്ന് കളിയുന്ന പരിപാടികള്
ആ അതെ അതെ അല്ലാതെ ഒന്നും ഉണ്ടാക്കുന്നുല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പായസൊക്ക അറിയോ റെസിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽന്ന് പറയോ
ഉം വെറൈറ്റി റെസിപ്പി ഞാന് ഈ ആ പാലട പായസം ഉണ്ടാക്കും പിന്നെന്താ സേമിയ ഉണ്ടാക്കും സേമിയം
ഈ കറു കറുമൂസ വെച്ചിട്ട്ള്ള പായസം അത് ഒരൂസം അങ്ങനെ ഇണ്ടാക്കീനു
അതെ കറ്മൂസ ഞാൻ ആദ്യായിട്ട് കേക്കാണ് കറ്മൂസായിട്ട് ഉണ്ടാക്ക്ണ പായസം
കറുമൂസ എന്താന്ന് അറിയില്ലേ പപ്പായ പച്ചപ്പപ്പായ ആഹ് ആഹ്
ആഹ് അതാ
അത് അത് ജസ്‌റ്റൊന്ന്ങ്ങനെ വേവിച്ചിട്ട് ആ അക്കൊതായത് കുക്കലൊന്ന് ജസ്റ്റ് ഒന്ന് വിസിലടിപ്പിശ്ക്കാ
ആ ഒരു വിസിലടിച്ചാൽ മതിയാ
ആ ജസ്റ്റ് അത് വേഗാവോല്ലോ എന്നിട്ട് പിന്നെ പാല് തെളപ്പി ക്കൊല്ലോ അതിലേക്ക്ന്നെ ഈയൊരു ചവ്വരില്ലേ എന്ത് സാബുനരി ഇങ്ങള് നാ വീട്ടിലെന്താ പറയാ തന്നെയാണോ ആ അത് വെച്ച് ട്ട്ങ്ങനെ അതായത് സാബുനരി നല്ലവണ്ണം വേവിച്ചിട്ട് പിന്നെ പാലിൽ ഇങ്ങനെ കുറുക്കിക്കൊടുക്കാ. പാലും സാബൂനരി നല്ല രീതിൽ ഇങ്ങനെ ഇതാക്കിട്ട് ഇന്നിട്ട് ഈ ഒരു കറമൂസ ഉണ്ടല്ലോ അത് മിക്സിയില് അടിക്ക ചൂടാറിയന് ശേഷം മിക്സീല് അടിച്ചിട്ട് ആ ഒരു ഏ സാബുന ഈ അതുപോലെ തന്നെ ഈ ഒരു പാലും കൂടെ വരുന്ന്ണ്ടല്ലോ
ആഹ്
അതിലേക്ക് ഏ മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ ഏഹ് കൊറച്ച് ഏലക്കായ രണ്ട് ഏലക്കായ അതുപോലെന്നെ മിൽക്ക്മേഡ് പഞ്ചസാര അതൊക്കെ ഇട്ട് ഏഹ് കുറുക്കിട്ത്താ അത് സംഭവം അടിപൊളി ടേസ്റ്റാണ് അത് എന്താണ് പായസം നമുക്ക് അറിയാൻ കയ്യൂല
അതെ ആ ഇന്നാ ഒന്ന് ചെയ്ത് നോക്കണം പുതിയ അറിവാണ് എന്തായാലും പുതിയൊരു പായസം ഉം ആഹ് അയ്ക്കോട്ടെ
അതേപോലെ തന്നേണ് ക്യാരറ്റ് പായസം ഉണ്ടാക്ക
അതെ ക്യാരറ്റ് എങ്ങനെ ക്യാരറ്റ് വേവിച്ചിട്ട് അത് ജ്യൂസ് അടിക്കേ?
അതെ അതെ ക്യാരറ്റ് വേ അതെ അതെ അതെ ക്യാരറ്റ് വേവിച്ചിട്ട് ജ്യൂസടിക്ക ഇന്ന്ട്ട് ഇതേ പോലെ ഈ ഒരു സാബൂനരിന്റെ കൂടെ അതായത് സാബൂനരി ആദ്യം വേവിക്കണ
ഉം ഉം സാവോനരി നമ്മള് പാലില് ട്ട് വേവിക്കണോ അതാ ആദ്യം അത് വേവിച്ചെടുക്കണം
വേവിച്ചെട്ക്കണം ആദ്യം വേവിച്ചെട്ക്ക്ണ അഹ് പാലിട്ട് വേവിക്കാം അല്ലാതി വേവിക്കാം അത് ഓരോരു ത്തര് അതായത് ചൂസ് ചെയ്യണം നമുക്ക് ഇഷ്ടം പോലെ നമുക്കുള്ള രീതീല് ഇത് എങ്ങനെ ചീത്
കൂടുതല്ട് ക്കണ്ടിയേരൂലേ അപ്പൊ വ്ന്നെ
ആഹ് ആഹ് എതായത്പ്പോ ഒരു നിങ്ങളിപ്പോ എത്രയാണോ ആൾക്കാര് ഇള്ളെ അയ്ന്ള്ളൊരു ക്വാണ്ടിറ്റീല് ഇട്ത്താ മതി ആഹ് ആഹ് അതയ്ന് കുറുകി വരാണ്ട് കാരണം ഈ ഒരു ആ ക്യാരറ്റും ഇതൊക്കെ മാത്രം ആവുമ്പോ ഒരു വെള്ളം പോലെ ആവൊല്ലോ അപ്പൊ ഈ ഒരു സാബുനരിം കൂടെ വരുമ്പോ അത്ങ്ങനെ കുറുകി വരൊല്ലോ ഏഹ് പിന്നെ പാല് നല്ലോണം വേണം അതാണ് അയ്ൻ്റെ ഹൈലൈറ്റ്
അതെ ആഹ് അത് ശരി ആ അതില് നമ്മള് വെള്ളം ചേർ ക്കാതെങ്ങനെ കുറുക്കി കുറുക്കി എടുക്കലേ
ആഹ് ആഹ് ആഹ് അതെ അങ്ങനെ
ആഹ് ക്യാരറ്റ് ഹൽവ അറിയോ
ആഹ് ക്യാരറ്റ് അലുവ എനിക്ക് അറിയൂല അതെങ്ങനെയാണ്
ആഹ് അല്ല അത് എനിക്കും ഏകദേശം അറിയില്ല അപ്പ ഞാൻ ക്യാര റ്റിന്റെ പായസം ഉണ്ടാക്കുംന്ന് പറഞ്ഞപ്പളെ
ആഹ് ക്യാരറ്റ് ഹൽവ അറിയൂല ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കാരണം ഈ ഒരു ക്യാരറ്റ് ഹൽവയും ഈ ഒരു ഐസ്ക്രീമും ഭയങ്കര കോംബോണ്
ആണോ ആഹ്
അപ്പൊ ഞാനത് ഒരു ഫംഗഷന് പോയ സമയത്ത് തവിടെ ഉണ്ടായിരുന്നു ക്യരറ്റ് ഹലുവാ ഉണ്ടായിരുന്നു അതേപോലെ ഈ ഒരു വാനില ഐസ് ക്രീം ഉണ്ടല്ലോ അത് ഉണ്ടാർന്നു അപ്പൊ ഞാനിങ്ങനെ അത് അത് രണ്ടു ഇങ്ങനെ വെച്ചപ്പോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചിട്ടോ എന്താപ്പോവര് ക്യാരറ്റ് ഹൽവ ഇങ്ങനെ ഐസ്ക്രീമ വെച്ചത് എന്നുള്ളൊരു രീതിൽ ഇങ്ങനെ ആ ഒരു പുച്ഛ ണ്ടാവൊലോ പക്ഷെ അതെല്ലാവരും അതെ അതെ ഒന്നാത് ഞാൻ കഴിച്ചിട്ടില്ല
നോക്കിയപ്പോഴാ മനസ്സിലായതല്ലേ
പിന്നെ ഞാന് അതായത് ജസ് എനിക്ക് തോന്ന് അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്യൂ ആണ് അപ്പം ഞാൻ വിചാരിച്ച് അന്ന്ട്ടേ ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ആഹ് സംഭവം അടിപൊളി കൊമ്പോ ആണ്
അതെ ആഹ്
എല്ലാരും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോളും നമുക്കിങ്ങനെ ആ ഒരു ആ ക്യറ്റ് ക്യാരറ്റ് അലുവാന്ന് പറഞ്ഞ സമയ ത്ത് എനിക്ക് ആ ഒരു ഫങ്ഷനിലെ ആ ഒരു ക്യാരറ്റ് അലുവേനയാണ് ഓർമ്മ അത് അത്ര എഫേർട്ട് ആഹ് അതെ അതെ അത്രയും ടേസ്റ്റ് ഉണ്ട് സംഭവത്തിൽ അത്
ഉം
അങ്ങനെ ആയിട്ട് ഇതാക്കി സംഭവം അടിപൊളിയാണ് പിന്നെ ഇപ്പോ വെറേ റ്റിയായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുവോ ഇഷ്ടാണോ
ബട്ടർ ചിക്കനക്കെ ഇഷ്ടാണ് ഞാൻ ഉണ്ടാക്കിട്ടില്ലട്ടോ നി നിങ്ങൾ ഉണ്ടാക്കോ ബട്ടർ ചിക്കൻ
ആഹ് ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടാക്കാറുണ്ട്
ആഹ് അതെ അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞരുവോ ഞാൻ ഉണ്ടാ
ആഹ് ബട്ടർ ചിക്കൻ ഏങ്ങനെയാണ് വേ വെച്ചാല് ഇപ്പ നമ്മള് അതായത് ചിക്കന് ആഹ് ഫസ്റ്റ് എന്താന്ന്‌പ്പോ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഒരു സ്ലോ ഒരു ലോ നല്ല രീതിയിൽ പൊരി പൊരിക്കാതെ ആഹ് കായ ഇതാക്കിട്ട് നമ്മള് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടുള്ളതിൽ ജസ്റ്റ് ഒന്ന് ഇതാക്ക എന്നി ട്ട് അതിലേക്ക് സവാള തക്കാളി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്‌ ച്ചാ അത് പോലത്തെ സംഭവങ്ങളൊക്കെ ഇടാ പിന്നെ വേണെന്നോണ്ടെങ്കി ഹൈലൈറ്റ് ആയിട്ട് കൊറച്ച് ബദാമും അതേപോലെ തന്നെ ക്യാഷ്നെട്ട് ഇണ്ടല്ലോ അത് കൊറച്ച് അധികം ഇട്ട് കൊട്ക്ക്യാ ബെദാമും ക്യാഷ്നോട്ടും അത്യാവശ്യം നല്ലാ രീതില് ഇട്ട് കൊടുത്തിട്ട് ആഹ് ഒരു വെയന്നന്ന് വേരു അല്ലോ ഉള്ളി, തക്കാളി എല്ലാ പേസ്റ്റ് മിക്സഡ് അതൊന്ന് ചൂടാറിട്ട് എന്ത് ചെയ്യാ ജസ്റ്റ് ഒരു ഫ്രഷ് ക്രീം ഇണ്ടാങ്കി അത് യൂസ് ചെയ്യാം അതാല്ലാങ്കില് പ പാല് ഇണ്ടല്ലോ മിൽക്ക് അത് വെച്ചിട്ട് മിക്സിയില് നല്ലോണ്ണം അടിച്ചെട്ക്ക്യാ
ആഹ് ആഹ്
എന്നിട്ട് ഈ ഒരു ആഹ് ഫ്രൈ ചെയ്ത് ആ അതായത് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് ഇണ്ടായിരുന്നാ ഈ ഒരു ചിക്കൻ ഇണ്ടല്ലോ ആഹ് അതിലേക്ക് ഈ ഒര് പേസ്റ്റ് ഒഴിച്ച് കൊടുക്ക്യാ അതുപോലെ പിന്നെ കസൂരി മേത്തി അത് നമ്മക്ക് ഷോപ്പില് വാങ്ങാൻ കിട്ടും
ആഹ് ആഹ് ആഹ്
ക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ വേണെങ്കി ഫ്രഷ് ക്രീം കൊറച്ചുടെ ഓയി ച്ച് കൊടുത്താല് അതൊരു വേറോര് ടേസ്റ്റ്ണ് പിന്നെ വേ ചെലവരന്ത് ചെയ്യും എന്ന് അറിയോ മിൽമാ നെയ്യൊക്കെ എടുത്തിട്ട് അതില് ഈ ഒരു- അണ്ടി പരിപ്പൊക്കെ ഇണ്ടല്ലോ ക്യാഷുനാട്ട്. അതൊക്കെ ഇട്ട് വറ്ത്തിട്ട് അതിന് മേകളില് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും ഈ ഒര് പോതിനേ മല്ലിച്ചപ്പിന്റെ എലേ വേച്ചിട്ട് അതൊക്കെ സംഭാവ നല്ലാ ഒരു വേറോരു ആഹ് എന്താ പറയ്യാ വേറോരു ടേസ്റ്റ് അന്ന് അപ്പൊ നമ്മക്ക് ഒരു ഫങ്ക്ഷനും കാര്യങ്ങളും ക്കെ ഇണ്ടാവ്മ്പോ ആഹ്
അപ്പാഴേ നമ്മളെ ഈ ബട്ടർ ചിക്കൻ ഈ ബ എന്താന്ന് നെയ്യ് പറഞ്ഞില്ലേ ഉപയോഗ ന്ന് ഒള്ളത് അപ്പൊ നെയ്യന് പകരം നമ്മള് ബട്ടറ് യൂസ് ചെയ്യാണ്.
ബട്ടറ് യൂസ് ചെയ്യാം ബട്ടറ് യൂസ് ചെയ്താ അതിൻ്റ പോറമേ ചെല ഹോട്ടാ ല്ള്ളോ ആൾക്കാരൊക്കെ സ് ഒരു പോയി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ചെല റെസ്റ്റോറൻറ്റിലൊക്കെ പോയാല് അതിന് മുകളില് നെയ് നെയ്യും കൂടെ അവര് ആഡ് ചെയ്ത് തേരും. അപ്പൊ ആഹ് ഒര് ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പാ റ്റു ഓൾറെഡി അതില് ഇണ്ടാകും ആഹ് ആഹ് ആഹ് ഒര് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് അങ്ങനെ ചെയ്യ്ന്ന അപ്പൊ അങ്ങനെയ ഒന്ന് ജസ്റ്റ് ഞാൻ ഒര് ദിസം അങ്ങനെ ട്രൈ ചെയ്ത്ക്കി.
അതെ ആഹ് അപ്പൊ ഏകദേശം നല്ലൊര് കുക്കാണ്
ആഹ് ഒര് വിതൊക്കെ ചെയ്യും ഒന്ന് എന്നാലും അത്രയും ഇല്ല്യാ
കൊറച്ചൊക്കെ ഏകദേശക്കെ ഒപ്പിക്കും നമ്മക്ക് കഴിക്കാൻ പറ്റ്ന്നാത്- പൊറത്തൊന്നല്ലാതെ നമ്മക്ക് നമ്മളെ വീട്ടില്-
യൂ യൂട്യൂബിലൊക്കെ നോക്കിട്ടെ അത്യാവശ്യം നല്ലാ കു ക്കാ കുക്കാക്കോള്ള അതാ അത് ഒര് രണ്ട് മൂന്നാല് വീഡിയോസ് ഒക്കെന്നെ നോക്കും അയില് ഏതാ ബെസ്റ്റ് ആ ഇതിലേ ഏജ് ഞമ്മക്ക്ന്നെ തോന്നല്ലോ ഇവരുടേത് ബെസ്റ്റ് ആണ്ന്നൊള്ള രീതി- ഇതില് അങ്ങനെയൊക്കും. പിന്നെ ഫിഷ് ഐറ്റംസ് കയിക്ക്യാലണ്ടോ? ഫിഷ് ഇഷ്ടാണോ ഫിഷോക്കെ ഇഷ്ടാണോ?
ഫിഷൊക്കെ ഇഷ്ടമാണ് ഫിഷ് കൂന്തലാണ് ഇഷ്ടം.
ആഹ് ആഹ് ഫേവറേറ്റ് ആണ് അല്ലേ കുന്തല്.
ഉം നിങ്ങളൊക്കെ എങ്ങനെയ ഇഷ്ടം ഫിഷോക്കെ വേറെ നല്ലാ നല്ലാ
എക്ക് എൻ്റെ ഫോവറെറ്റ് ചെമ്മീനാണ്.
ഓ അയ് ശേരി ആഹ് അത് എന്താ ഫ്രൈയാ റോസ്റ്റ്?
ജെമ്മീൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിപ്പിക്കും.
അപ്പൊ അത് പൊളിച്ചുണ്ടാക്കണം അതിന് എളുപ്പ പണിന്താ?
അത് പൊളിച്ചുണ്ടാക്കിയാലും വേണ്ടിയില്ല- എത്ര ടൈം ഇരുന്നാലും വേടില്ല അത്പ്പോ ചെറ നല്ല ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിലും വേഗം എന്താ പറയുക ഇരുന്ന് കുറേ ടൈമ ഇരിക്കേണ്ടി വരും പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പൊരിക്കുന്ന ടൈമില് വുന്നരു സ്മെല്ലും പൊരിച്ച് കഴിഞ്ഞിട്ടല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആഹ് അതല്ലേ
ഇതൊന്നും വിഷയല്ല- ആഹ് ആഹ് ആഹ്
ചെയ്യാനല്ലേ തോന്നുള്ളൂ-
ആഹ് അപ്പൊ പൊരിച്ചതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടല്ലേ?
അതെ അതെ പെരിച്ചതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൊരിച്ചത് ആഹ് അതുപോലെ തന്നെ പിന്നെ കറി കറിഷ ആണ് പക്ഷെ പൊരിച്ചത് ഇപ്പോഈ ഒരു എല്ലാ മസാലകളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ആഹ് ഒരു മസാലക്ക് ഈ ഒരു പൊതി മല്ലിച്ചപ്പ് പൊതിനക്ക്ക് മിക്സ് ആക്കിയിട്ട്ന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിടുമ്പോൾ വേറൊരു സ്മെല്ല് വരും കറിവേപ്പിൻന്റെറല ഒക്കെ കൂടിട്ട് അതന്റെ മുകളിൽ ഇങ്ങനെ വിതറിട്ട് ഇങ്ങന പൊരിക്കുല്ലോ അത് വേറൊരു സ്മല്ല അതാണ് ഏറ്റോം കൂടുതൽിഷ്ടം
ആഹ് അത് ശരി ആഹ് അഹ് ആഹ് ഇവിടെ വാങ്ങിക്കും പക്ഷെ ഉമ്മി പറയും ഉം ഇക്ക് അത് ശരിയാക്കനൊന്നും വയ്യ കൊറെ ടൈം എടു ക്കും മ്മ അത് കാർണം ഇവൽ വലുതാണെങ്കി മാത്രം കൊട്ന്നാ മതി എന്നൊക്കെ പറയും
ആഹ് അഹ് അപ്പൊ ഇത് ഇണ്ടാക്കി നോക്കണ്ട് എന്നാല് ആഹ് എന്നാ ശരി എന്നാല് ആഹ് തെ